ഹലോ
കെക്കാവോ
കേക്കാവോ എനിക്ക് കേക്കാം
ആഹ്‌ പിന്നെ എന്തുണ്ട്
പരിവാടി
ഓഹ് ഇന്നലത്തെ തന്നെ സെയിം
നാളെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഉണ്ടോന്ന് വിളിച്ച് തെരക്കിയോ?
ഉണ്ടെന്ന എനക്ക് മിക്കവാറും നാളെ പോവാൻ പറ്റത്തില്ലായിരിക്കും അവ വീട്ട അമ്മക്ക് അമ്മ വീട്ടിൽ കാണത്തില്ല അമ്മയ്ക്ക് ഉം അമ്മേയുടെ അങ്ങ് വരെ പോണം ങ്ങിട്ട് അവിടെ അമ്മൂമ
അമ്മ വരുന്നുണ്ടോ കാണിക്കാൻ
ഇല്ലല്ല ഇപ്പം പശുണ്ട് അപ്പൊ അതിനെ ഒറ്റക്ക് ഇട്ടിട്ട് അഹ്‌ വരാൻ പറ്റത്തില്ല അത് ചെന ഉള്ള പശോ അപ്പൊ
അത് ശരി
അതുകൊണ്ട് വീട്ടില് ആരേലും വേണ്ടേ ഉച്ചവരെല്ലേ ള്ളൂ അവ്ടെ
ആഹ്‌
അത
പിന്നെ അന്നേരം ഇനി തിങ്കളാഴ്ച തിങ്കളാഴ്ച ഒന്നും പറ്റത്തില്ലേ സ്നേഹചേച്ചിക്ക് ലീവുള്ള ദിവസം നോക്കുവാണോ.
അത് അവ അവൾടെ കൂടെ പോവാന്ന് വെച്ചിട്ട
ആഹ്‌ ആഹ്‌
അപ്പൊ അവൾക്ക് ക്ലാസ് ഇല്ലാത്തവസല്ലേ പറ്റത്തൊള്ളൂ.
ആഹ്‌ ആഹ്‌
ഉ
പിന്നെ എന്തുവായിരിന്നു ഉച്ചക്ക്കഴിക്കാൻ
ഉച്ചക്ക് എന്തു വായിരുന്നു ആഹ്‌ ചീ ചക്ക ചക്ക ഞാൻ ചക്ക ഇന്ന് എടുത്തപ്പോ ഓർത്ത് നിന്നെ
ആണോ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആക്കിയില്ല എല്ലാം എടുത്ത വെച്ചതേ ഒള്ളൂ നാളെ ഇനി ആക്കാന്ന് വിചാരിച്ചു.
ലൈൻ കമ്പിയുടെ കാര്യം വെച്ച് ഞാൻ ഓർത്തായിരുന്നു
എന്നിട്ട് എന്ത് ചെയ്തത്
അത് വേവിച്ച് ഇവിടെ വേ കൂടുതലും വേവിച്ചാ ഉപയോഗിക്കുന്നു അച്ഛനൊക്കെ അതാ ഇഷ്ടം
ആഹ്‌ നോക്ക് ഇനിയിപ്പ അച്ചാറൊക്കെ കഴിക്കോ
ആഹ് അച്ചാറൊക്കെ കഴിക്കും.
ആഹ്‌ അപ്പൊ അച്ചാറ് കഴിക്കരുത് കേട്ടോ. അച്ചാറ് ആഹ്‌ ഇങ്ങനെ കൊടലി വയറിന് അസുഖൊക്കെ ഉണ്ടെങ്കി അച്ചാറ് പ പ്പടം അങ്ങനെയുള്ള സാധനം ഒന്നും കഴിക്കരുത്.
ഉം ഇപ്പ വന്ന് വന്ന് ഒന്നും കഴിക്കാറില്ല.
ആഹ്‌ അച്ചാറ് പ്രശ്നമാ കൊടലിനൊക്കെ.
വിനാഗിരി ഒന്നും ചേർക്കത്തില്ല ഇവിടെ ഉം ഉം.
ദീ വിനാഗിരി ഇട്ടില്ലെലും ഈ അച്ചാറൊക്കെ കഴിക്കുന്നത് കൊടലിന് പ്രശ്നമാ.
ആഹ്‌ ഇന്നലെ ഇന്നലെ ഇന്നലെ പിന്നെ എന്തുവാ നീ വിടിച്ചിട്ട് പിന്നെ എനിക്ക് വയ്യായിരുന്നു വയറുവേദനയായിരുന്നു.
ആന്നോ
ഇന്നലെ ഇവിടെ ചീനിയായിരുന്നു അത് കഴിച്ചങ് ഗ്യാസ് കേറിയതാന്ന് തോന്നുന്നു.
എനിക്ക് തോന്നി എന്തെങ്കിലും കാണോന്ന് കാരണം ഞാൻ ഇന്നലെ ആന്നെങ്കി അയച്ചത് ഇന്ന് രാവിലെയല്ലേരും
ആഹ് ആഹ് പിന്നെ ഞാൻ കേയയില്ല. സ്നേഹ എന്നെ വിളിക്ക്യയും ചെയ്തു. ഇന്ന് ഞാൻ അവളെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചതു ഇല്ല.
ആഹ്
ഇനീ പ്പം വിളിക്കണം. ആൾ ഇത് മ റ്റേ എച്ച് ബിയും വിറ്റമിൻ ഡി യൊക്കെ ചെക്ക് ചെയ്യണം ന്ന് പറയാൻ വിളിച്ചെയാ.
ആന്നോ.
അപ്പൊ ഒന്നും എനിക്ക് വയ്യായിരുന്നു അതൊണ്ട് ഞാൻ എടുത്തില്ല.
ഈ മാതള നാരങ്ങിയയും മുന്തിരിങ്ങയും ഒക്കെ കഴിക്ക്യ് അപ്പം കൂടും.
ആഹ് എച്ച് ബി എനിക്കുണ്ട്. പിന്നെ അയിനാത്ത് അയേണിന്റെ ഒക്കെ കണ്ടന്റുണ്ടോന്ന് അറിഞ്ഞുട.
ഓഹ് അങ്ങനെ. ആഹ് ആഹ് ആഹ്.
എച്ച് ബി കഴിഞ്ഞോ കഴിഞ്ഞ ആയ്ച്ചയെങ്ങാട് നോക്കിയായിരുന്നു.
ആഹ്
ഇനി വിറ്റാമിൻ ഡി കുറവുണ്ടെന്നറിഞ്ഞൂടാ. വെളിലോട്ടൊന്നും എറങ്ങുന്നില്ലല്ലോ. മറ്റത് വെളിലോട്ട് എറങ്ങുമ്പഴെങ്കിലും സുര്യ പ്രകാശം അടിക്ക്യും. ഇതിപ്പ രണ്ടു വർഷം കൊണ്ട് വീട്ടിലിരിക്കുവല്ല്യോ.
ആഹ് ആഹ്
പിന്നെ ഫുഡിൻ്റെം കാണും.
ഉം അങ്ങനെ. ഈ മാതള നാരങ്ങി ഈത്തപ്പഴം ഒക്കെ കഴിക്കുമ്പം കൂടും.
ആഹ് അതെല്ലാം ഞാൻ കഴിക്കിന്നേ ഇനി എന്തോന്നർ ക്കറിയാം. ഈ വയറിന്റെ പ്രശ്നം ഇങ്ങനെ കിടക്കുന്നോണ്ടായിരിക്കും. അതുപോലെ താരനുണ്ട് ഇന്നലെ ഞാന് ഇന്ന് ഞാന് നോക്കിയപ്പപ്പം ഇന്നലെ ഞാൻ എണ്ണ വരട്ടിയായിരുന്നേട്ടോ. ഞാൻ കഴുവി കളയാനും പറ്റിയില്ല. ഇന്ന് നോക്കി ഫുൾ ആയിട്ട് ഇരിക്കുന്ന്. ഇനി താരന്റെ ആന്നൊന്നും അറിഞ്ഞൂടാ.
ആന്നോ. താളി ഇട്ട് കഴ്കിയാ മതി.
കഴുകുമ്പോ അങ്ങ് അങ് ഭയങ്കരമായിട്ടൊന്നു ഇല്ല. എന്നാലും ചെല പ്പ ഇങ്ങനെ ഭയങ്കരമായിട്ട്. ഇന്ന് പിന്നെ ഞാൻ വീണ്ടുംന്താ ഇന്നലെ ഞാനെന്നിട്ട് താാളിയിട്ട് കഴുകിയതാ.
എന്തെങ്കിലും ഹെയർ പാക്ക് ഇട്ട് കൊടുക്കണം.
അതാ അല്ലെ ഞാൻ മേരിച്ച അവളുടെ കയ്യീന്ന് മറ്റേ നീ മേടിച്ചില്ലായിരുന്നോ താളീടെ
ആഹ് ആഹ്
അതെ കാണാൻ മെഡിക്ക എത്രായിരുന്നതിന് എഴുപതോ
എഴുപതല്ല നാല്പ്പത് എന്തുവാന്ന് തോന്നുന്നു
ആഹ് ഇനിയിപ്പ എന്നാ ചെ അവിടെ ചെന്ന് നോക്കിട്ടേ അവരെന്തോ പറയുന്നെന്ന് എനിക്ക് തോന്നുന്നു താരൻുണ്ടെങ്കിൽ അവര് എന്തോ എണ്ണ എന്തോ കൊടുക്കോന്ന് തോന്നുന്നു
ആഹ്
എനിക്ക് ആണെങ്കി എണ്ണ ഒക്കെ തലേച്ചൊണ്ട് വച്ചൊണ്ടരിക്കാനുംറ്റും ത്തില്ല പനി തലവേദനയാവുംും അ ഒന്ന് ചെയ്യുന്നത് ഒന്നിന് പറ്റത്തില്ല അതാണ് പ്രശ്നം ഇല്ല ഇല്ല ഞാൻ അങ്ങാനെ സിനിമക്ക് പോയിട്ടില്ല ഞാൻ ടെലിഗ്രാം വഴി കാണലേ ഉള്ളു
ആഹ്
ഇങ്ങളൊക്കെ പോവോ
ഞാനും പോവാറില്ല
പിന്നന്നെ പക്ഷെ് ഫാ ഫ്രണ്ട്സി ഒന്നും കൂടെ പോത്തില്ല ഇവിടെ പിന്നെ സ്നേഹ ഒക്കെ പോകുമ്പോ വേ
ഞാനാണെങ്കിൽ എനിക്ക് ഈ വലിയ താല്പര്യം ഇല്ല സിനിമയോടെ ആഹ് പിന്നെ ഹോട്ട് ജിയോ ഹോട്ട് സ്റ്റാറിൽ എനിക്ക് രണ്ട് മൂന്ന് സിനിമയൊക്കെ ഒരു ദിവസം കാണാൻ പറ്റും
ആഹ് ആഹ് ആഹ് ആഹ് ഇത് പിന്നെ ഭയങ്കര ഇതൊക്കെ മാസായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ടെലിഗ്രാമിൽ ഇടും അല്ലാതെ മലയാള സിനിമ കാണത്തും ഇല്ല ഞാൻ
ആന്നല്ലേ
ഉം ഇ മറ്റേ വാഴ കണ്ടായിരുന്നാ വാഴ
മഴ ഉണ്ടായിരുന്നാ ഇന്ന്
ആഹ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോ മാറി മറ്റേ വാഴ ടെലിഗ്രാമിൽ കണ്ട് ടെലിഗ്രാമി
അത് യൂട്യൂബിലും ഉണ്ട്
ഏയ് ഇ ഇട്ടോ
ആഹ് യൂട്യൂബിലിട്ട് ഫുൾ മൂവി എച്ച് ഡി
അങ്ങനെ ഇടാവോ
അങ്ങനെ ഇടാവോന്ന് എനിക്കറിയത്തില്ല അതു പക്ഷേ ഫുൾ മൂവി എച്ച് ഡി യൂട്യൂബിൽ അപ്പ്ലോഡ് ചെയ്തു
ആഹ് ഇപ്പൊ എല്ലാരും ഏകദേശം കണ്ട് കഴിഞ്ഞു കാണും അതായിരിക്കും
ആഹ്
എല്ലാരും മറ്റേ വന്നപ്പോഴേ കണ്ടില്ലേ പകുതി മുക്കാലോളം പേര് തിയേറ്ററിൽ പോയി കണ്ട് പിന്നെ ഉള്ളവരെല്ലാം ഇപ്പൊ കണ്ടു കാണും ആഹ് എട്ടാം തീയതി അല്ലായിരുന്നോ ഇട്ട ഞാൻ എട്ടാം തീയതി തന്നെ ഡൗൺലോഡ് ചെയ്തു കണ്ട്
ആഹ്
അപ്പൊ അവർക്ക് തന്നെ അറിയായിരിക്കുമല്ലോ
ആഹ് അതായിരിക്കും
അതാ ഇത് സൂപ്പർ ആരുന്നല്ലേ
ആഹ് ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ഇല്ല ഞാനാന്നെങ്കിൽ ലിങ്ക് ഷെയറി തിട്ടുണ്ട് നീ ഇപ്പ കാണണം
എനിക്ക് ആണെങ്കി ഒന്നൂടെ കാണാൻ തോന്നുന്നു മറ്റേത് എനിക്ക് മലയാള സിനിമ ഇഷ്ടവേ അല്ലാരുന്നു
ഉം ഞാനിപ്പോ ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുവ യു ട്യൂബിൽ ഒരു വെബ് സീരീസ് കൊറിയനാ ഇംഗ്ലീഷ് അല്ല തമിഴാ അത് മറ്റേ പ്ലേബോയ്ന്ന് പറയ്ന്ന
ആഹ് ഞാ മറ്റേ സീരിസ് എനിക്ക് അങ്ങനെ
അയ്യോ അത് ഞാനാന്നെങ്കി ഇൻസ്റ്റാഗ്രാമില് കണ്ട് ട്ടാട്ടോ അത് കാണാ തൊടങ്ങി ഒരുപാട് പേര് റിവ്യൂസ് ഇട്ന്നു
ആഹ് ഞാൻ മറ്റേ പഴയ പഴയ ഇംഗ്ലീഷ് സിനിമ യൊ ക്കേ കാണുവല്ലോ നല്ലത് ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ വരുമ്പോ നമുക്ക് റിവ്യൂ കാണാൻ പറ്റ ല്ല്യ കമന്റ് കാണാൻ പറ്റില്ല അങ്ങനെ പോയി ഞാന് മറ്റേ ബോട്ടിനകത്ത് അല്ലെങ്കി ആരോടെങ്കിലും ചോയിച്ച് മേടിച്ച് അങ്ങനെ കാണുന്നത് അല്ലാതെ മലയാള സിനിമ ഒന്നും ഇപ്പഴത്തെ മലയാള സിനിമ എന്തോത്തിന് കൊള്ളാം
അതെ പിന്നെ ആ ഹരീഷിന്റെ ഒക്കെ ആന്നെങ്കി ഓക്കെ മറ്റേ ബേസിൽ ജോസഫ് ഒക്കെ അഭിനയിക്കുന്ന സിനിമ
അതൊ ആണെങ്കി തന്നെ ഒരു വട്ടം അല്ലേ കാണാ പക്ഷെ വാഴ കണ്ടിട്ട് എനിക്ക് ഒന്നൂടെ കാണാ തോന്ന്ണ്ട്
അതാ
മറ്റേ സിബ്ലിങ്സിന്റെ വെച്ചായുള്ള ഞാൻ പോയി മാത്രല്ല ഭയങ്കര ഇതല്ലാരുന്നോ തിയേട്രീ പോയി കാണാത്തവര് ഇത് വരെ പോയി കണ്ട്
ആഹ്
ഞാ പോണത് ച്ചിരുന്നേ ഫ്രണ്ട്സിന്റ കൂടെ പിന്നെ ഞാൻ എനിക്കില്ലേ തിയേറ്ററിൽ പോയിരിക്കുന്ന മടി കാരണം ഞാ പിന്നെ
എനിക്കും മടിയാട്ടോ ഞാനും അങ്ങനെ വല്യ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല പിന്നെ എനി ക്ക് പോകാനുംപ്പൊ പറ്റത്തില്ല ഏ സി ടെ തണുപ്പ് പിടിക്കത്തില്ല ഇൻഹെലർ എടുക്കുന്നോണ്ട്
ആഹ് ശ്വാസം മുട്ട്ലുണ്ടോ
ആഹ് ഉണ്ട്
അ അല്ല എൻ പ പണ്ടേ ഉള്ളയാണോ അലർജീടേണോ
അല്ല ഇപ്പഴാ വന്നത്
അയെന്തു പറ്റി
അത് അലർജി എനിക്ക് നേരത്തേ ഉണ്ട് പണ്ടുണ്ട് അപ്പം അത് ഏഹ് കൂടിപ്പോയി എനിക്ക് അങ്ങനെ എനിക്ക് പനി വരു മ്പൊന്നും ഞാനങ്ങനെ മര്ന്നൊന്നും കഴിക്കത്തില്ല അപ്പം ഉള്ളില്ങ്ങനെ കെടന്ന് ഇൻഫെക്ഷനായി ലെൻസില് അങ്ങനെ കഫക്കെട്ടായി വിമ്മിഷ്ടവായി പിന്നെ അത് ഒരു വല്ലാത്തെര് വലിവ് പോലൊക്കെയായി മെഡ്സിറ്റി കാണിച്ചു കൊണ്ടിരിക്കാ ഇപ്പൊ
ഇപ്പം ഏറെ കൊറേ ഇപ്പ ഓക്കെ ആയി വരുന്ന് ഇനിയിപ്പം ജൂൺ പതിനേഴാം തീയ്യതി ആവുമ്പോ ക്കാ ചെല്ലാ പറഞ്ഞു ഡോക്ട്ർ
ആഹ് ആഹ് ആഹ്
അതിൻഹെല്ലറൊക്കെടുത്ത്ട്ട്
ആഹ് ആഹ് പ്രശ്നായാല്ലൊപ്പൊ
അതുകൊണ്ട് ഏഹ് ദൂരോട്ടുള്ള പോക്ക് രാത്രിയിലുള്ള പോക്ക് പിന്നെ സിനിമ കാണാൻ പോക്ക് അങ്ങനെക്കെള്ളതൊന്നും പറ്റത്തില്ല പിന്നെ തണുത്തത് കഴിക്കാൻ പറ്റത്തില്ല
ഓ മൊത്തത്തീ പ്രശ്നായി അത് അലർജിടെക്കെ ആവുമ്പോ നമ്മള് സൂക്ഷിക്കണ്ടേ
എഴുന്നൂറ്റി മൂന്ന് ഹൈ
ഈയ്യൊ ഇത്രേം വരെ നീ എങ്ങനെ പിടിച്ച് നിന്ന്
അതൊക്കെ നമ്മള് പിടിച്ചു നിന്നു എനിക്കാണെങ്കിലേ എടയ്ക്കെടക്ക് ഈ ചെറിയതായിട്ട് കുളിച്ചിട്ടൊക്കെ വരുമ്പോഴെ ഈ ചുണ്ടിന്റെ താഴെം കണ്ണിന് താഴെക്കെങ്ങനെ ചൊറിഞ്ഞ് തടിക്കും ഞാനത് കാര്യാക്കി ഇങ്ങെനെ വെ ക്കത്തില്ല ഞാൻ വിചാരിച്ച് എന്തേലും ഈ ചൂട് ബ്ലഡിന്റെ ക്കെ ആയിരിക്കും ബ്ലഡിനത്ത് എന്തെങ്കിലും ഒക്കെ ഇതായിരിക്കുംന്ന് വിചരിച്ച് പക്ഷെ എനിക്ക് ഒര് ടൈമിലാവുമ്പോ ദേഹം ഫുള്ള് ചൊറിഞ്ഞ്ല്ല പുഴു ആട്ടത്തില്ലേ അതേ കൂട്ടങ്ങ് ആകുവാരുന്നു അപ്പൊ ഞാൻ വിചാരി ച്ചെന്തായലുന്ന് ഏഹ് ഈ പനി വന്നപ്പോ ഞാൻ കൊ ട്ടാരക്കര ഹോസ്പിറ്റലി പോയി ഏഹ് കാണിച്ച് അങ്ങനെ പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റൊക്കെടുത്ത് പിന്നെ എക്സ്റേയൊക്കെടുത്തപ്പോഴാണെനിക്ക് ഈ പ്രശ്നാണ് അവര് ഡോ ക്ടറ് പറയ്ന്ന് അങ്ങനത് പിന്നവടെ കാണിച്ചില്ല മേടിച്ചിറ്റി പോയി ഉം ചിരി പൈസാ ആയലും വേണ്ടീല്ലാന്ന് വിചാരിച്ചു മാറെട്ടന്ന് വിചാരിച്ചു ഉം
പിന്നെ വേറെന്തോണ്ട്
ഹോ വേറൊന്നുല്ല
ഉം എങ്കി ശരി ഓക്കെ
ആഹ് ശരി ശരി